ഹലോ
ആഹ് കേക്കണില്ലേ
ആ
എന്തറ്റി എടുക്കാൻ
നമ്മള് മറ്റേ നാട്ടിലെ ആ ഉ ഗ്രാമപ്രദേശങ്ങളിലുണ്ട് മോശം ഏ എന്താണ് മോശം ഘടകങ്ങൾക്ക് കൂടുതൽ സ്വീകാര്യതയും എന്നാ നന്മയുടെ വയിലേക്കുള്ള അവരുടെ ആ മ ല്ലെ
ഉം അന്നേ
എന്താ എന്താപ്പ ചെയ്യാൻ പറ്റിയ?
ഏ
നമ്മൾ വല്ല മാ മാട്ടല്ലോതർക്ക ആയിട്ട് ഒരു പ്രസംഗം ഇല്ലാരുന്നോ എന്ത ഐ ഹാവ് അ ഡ്രീം എനിക്കൊരു സ്വപ്നംുണ്ട്
ആ അ യ യ അങ്ങനെയൊക്കെ പറഞ്ഞ പോലതന്ന പക്ഷേ ഇതായിനേന്ദറിയോ ഇത് സംഭവം ഇത് റെഡി ആക്കി ഇടുക്കുള്ളള്ളൂ പക്ഷെ കൊറച്ച് സമയം എടുക്കുന്നു മാത്രം.
ഉം
പിന്നേന്ന് പറഞ്ഞാല് ഇപ്പടത്തെ കുട്ടികള ആയാലും ഉം ഈ പം നിലവിലുള്ള ഒരു ഒഴപ്പൻ രീതി ബെൽ സ്വീകരിച്ചു പോരാണ് അപ്പൊ ഞ അ അയ്ന്ന് മാറി ഇനി ഇപ്പോ രക്ഷിതാക്കൾ കട്ട് മാറി ഞ പ ടീച്ചേഴ്‌സും മാറി ന്നാലും അ ക്ക് മാറൻ കുറച്ച് ബുദ്ധിമുണ്ടാവും കുട്ടിൾക്ക്
ഉം ജനറേഷൻല്ലേ
ഉം പ്പ ഉം പ്പ വ ബഡേ ഞ ഞങ്ങള്ൾ പഠിപ്പിച്ചടുത്തക്ക് തന്നെ എന്ത് പ്പൊ രണ്ടിസം രണ്ടിസല്ല നാലിസം മുമ്പ് ഒരുത്തന് ഒരുത്തന ചോയിച്ചാണ്ട് ഓൻ്റെ അഞ്ചത്തി വന്ന് നമ്മള് മേല ക്ലാസ് തൽ മേലത്തെ ക്ലാസിലാണ് ഓൻ പഠിക്കണേ അപ്പൊ ഓനെ ചോയിിച്ചു വന്നതാണ് അപ്പൊ നോക്കുമ്പോ ഓൻ ഇവിടെ എത്തിീട്ടില്ല അപ്പ സാം സ സാംബടെപെരേന്ന് ഇങ്ങട്ട് പൊന്ന്ൺ ന്ന വെഡേഎത്തിീട്ടില്ല മച്ചാന് കളിച്ചാൻ പോയിന്
ഓ
ചോയിക്ക് രാവിലെന്നേ കളിച്ചാൻ പോയി അപ്പൊ അതാണ് ഇവിടുത്തെ അവസ്ഥ അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞങ്ങനെ മനസിലാക്കി ഇനിപ്പം ഏതായാലും ഓര പേരെ പോയണ്ട് പറയണം ഉ
പ പേരന്സ് മീറ്റിംഗന്ന് പേരൻറ്സ് മീറ്റിംഗന്നുള്ള പേരിലെ ഉ ഓ ഓരോ ഉം ഓരേ വരെ വേണ്ട് പറയണം നിങ്ങള് കുട്ടീനെ നോക്കണം ഇങ്ങള് കുട്ടീന്റെ കാര്യം ഇതിപ്പോ ബാര് ഈ പ്രസംഗിച്ചുമ്പോളൊ വലിയ വലിയ ഇങ്ങനെ ഇതായിട്ട് പറയാം അഥവാ നിങ്ങള് കുട്ടി പെകുട്ടിന്റെ കാര്യം മത്രം പറയാ അര് ഇങ്ങളെ പെങ്കുട്ടി പ്പോ സ്കൂള് പോവണ്ടെങ്കില്, സ്കൂളിൽ എത്ത്ണ്ടോന്ന് ങ്ങള് നോക്കണം ഏ.... അതല്ല ഞ്ഞി വേറെ എവ്ടേലും വർത്താനം പറഞ്ക്കാണെങ്കി അതൂങ്ങള് നോക ഏഹ്.. . ആങ്കുട്ടീന്റെ കാര്യത്തിൽ നോക്ക്ണില്ല
അയ്ശരിയാ
ആഹ, ഓന്റെ നോക്കണ്ടേ..... ആ... ആ മണ്ടൻ യെവ്ടെ യെവ്ട്ക്കാ പോയി നിക്ക്ണേന്ന് ആര്ക്കാ പ്പൊ ന്താ അറിയാ
പിന്നെ പറഞ്ഞാല് ബടെ... ആഹ്.... പിന്നേ വ്ടെ വേറൊന്ന്ണ്ട് ബ്ടേ ബ്ടതൈന് ആൾക്കാരൊക്കെയ് അധികവും വാപ്പമാരൊക്കെ പുറത്ത് പണിട്ക്ക്ണോരാ
ആ ആഹ് വേറെ ജില്ലളങ്ങനെ കയറ്റിലെ?
ആ് ബ്ടെ ള്ള അധി...... ഇപ്പൊ ഞാൻ നിക്കണ സ്ഥലത്ത്ള്ള അധിക ആൾക്കാരുള്ളത് പറഞ്ഞാല് ഡൽഹിലും ഹൈദരാബാദിലാണ്.
മം....
ഉം അവ്ടെ പല പണിയാണ്. ബ്ടെള്ള അധിക ആള്കൾക്കും മറ്റേ..... സെറിൻ ബല് ജെറിയായി. ഇപം ഈ മുത്തിന്റക്കെല്ലേ വസ്ത്രത്തില് മുത്ത് പിടിപ്പിക്കാ.
ആഹ്.... ആഹ്...
ആഹ്..... അയ്ന്റെ പരിപാടി. എംബ്രോയിഡറി വർക്കിന്റെ പണി പെര്പാടിയ.
ഏഹ്.
ഉം ബ്ടെ ആധികം ആൾക്കാർക്കും. അഹ്പ്പൊ ബല് എവുട്ന്നാ പഡ്ച്
ശമ്പളം കിട്ടോ അവ്ട്ന്ന്?
ഏഹ് ബൽക്ക് ഇല്ലേ ബലേ.......... കിട്ടുമ്പന്നാ പറഞ്ഞാ ഇരുവ ഇരുവത്തഞ്ച് ർപ്യ കിട്ടും.
ആഹ്.
അത്രക്ക് കിട്ട്ണ് പറയാ. പിന്നെ പൽതും പല്തന്സരിചാ പ്പതാ ഞാനിപ്പൊരു, ഇന്നലെപ്പൊ ഞാൻ ഒന്ന് അഹ് കേട്ട് അന്തം വിട്ട്..... ഉം. മറ്റേ......... ഞാന്......... ഇന്നലെ വേറൊര് സ്ഥലത്ത് മീറ്റിങ് ണ്ടേര്ന്ന്, ഇവടെ തോട്ടട്ത്ത്ള്ളെ. അപ്പൊ പിന്നെ അങ്ങട്ട് പോ... പോവ്മ്പോ- ബടെ ള്ള രണ്ട് സ്റ്റാഫ്‌ ഓല് നേർത്തെ പോ... ബൈക്കുമ്മ ഓല് രണ്ടാൾക്കാര് ബൈക്കുമ്മ പോയി അപ്പൊ പിന്നെ ഇൻക് ബൈ- ക്കുമ്മ പോവാൻ ഒരാള് വാണം. പ്പൊ പിന്നെ ക്ക് ബടെ ത്തൊരാളെ പരിചയണ്ട്. മൂപ്പര് പ്പർക്ക് ഇംഗ്ലീഷ് വർത്താനം പറയാൻ അറിയാ. ഉം..... പഠിച്ചത് ബട്ന്നൊന്നല്ല. ആളൊര്..... എന്താണ് പണി പറഞ്ഞാല്. ഒര്...... പ്ലംബർ.. എലക്ട്രീഷ്യൻ പണിയാണ്
മം മം.
ഉം... ന്നാല്... ഏഹ്... അത്യാവശ്യം. കൊഴപ്പല്ലാതെ ഇംഗ്ലീഷ് സംസാരിക്കും ഉം........ ഇങ്ങട്ട് മൂപ്പരെന്താതെയ്ചാല് മൂപ്പര പണി പ്പ എവ്ടാണ്...... ഹൈദരാബാദാണ്. ഹൈദരാബാദ് ഒരു അർബൻ കമ്പനി. അവ്ടെ ഒരു.. ഏഹ് ഓല് ഓലെ - പരിപാടി പറഞ്ഞാലേ ഓൽക്ക് നല്ല നെറ്റ്‌വർക്ക്ണ്ട് ആ... ഹൈദരാബാദ് ആ... മൊത്തം ഓൽക്കും നല്ല കണക്ഷൻ ണ്ട്. വേൾഡും വേൾഡിലെ നല്ല പല സ്ഥലങ്ങളിലായിട്ടാ ഹബ്ബുകൾല് ഓൽക്ക് നല്ല കണക്ഷൻ ണ്ട്ന്നാ ഓല് പറഞ്ഞ ന്ന്ട്ട്. ബല് ചെയ്യന്താച്ചാലേ, പ്പൊ ഇവലെ ഒരു ആപ്പ് ണ്ട്. പ്പൊ.. ആർക്കെങ്കിലും പ്പൊ.. പെരേത്തെ പൈപ്പ് കേടന്ന്, അല്ലെ പെരേ.. പെരേത്തെ എന്താ സ്വിച്ച് ബോഡ് കേടന്ന് അപ്പൊ അഹ് നന്നാക്കണെങ്കി ഇവലെന്തായ്യാ? നേരെ ഈ ആപ്പില് പറയും. അപ്പൊ ഇവനെ ഒരു ഒരാളാണ് ഒരു വർക്ക് കറാണ് ഇയാള്.
മം മം മം
ഏഹ് പക്ഷേ മം ഇയാള് പറഞ്ഞത്. ഒരു മാസംക്കണ്ട് ആയി കയ്യുംമ്പം ഏഴിവെ രുപോയ
എഴുവോർപ്യയൊക്കെ
ആഡാ.
മം
ആഹ്. അറുവെ ഇഴുവെ എന്തായാലും കിട്ടുംന്ന്.
ഉം അപ്പ ഉള്ളോ മുപ്പരെങ്ങനെ ക ഗെറ്റപ്പും കാര്യങ്ങളൊക്കെ നല്ല ആയ നടത്തുംഅതിനനുസരിച്ച് അതിനനുസ ഇത്ണ്ടോ
ആഹ് ആഹ് ആള് നല്ല സൂഫിയാണ് ഏ പിന്നെ അതേപോ അതേ ആ അതേപോലെന്നെ എന്ത് അ അ ഇതാണ് മൂപ്പര്ക്കുള്ള ഗുണങ്ങൾ ഇത അയിനിപ്പ ഞാൻ ചോയിച്ച് എല്ലപ്പൊ എങ്ങനെ അവടെ പണി കിട്ടിയോയ്ച് അപ്പ ഇന്നോടറഞ്ഞ് ഏ പണിട്ടി വന്നാല് ഓല് പല മാനദണ്ഡളും വെക്കും ഒന്ന് പ്ലസ്ടു പാസ്സാവ ഏ ഏ പത്ത് പാസ്സാവ
പത്ത് പാസ്സാവ ഏം
ആ ഒന്ന് പിന്നെറഞ്ഞാല് ഹിന്ദിയും കൊറ്ച്ച് ഇംഗ്ലീഷും അറിഞ്ഞിരിക്കണം
ഉം ആഹു
പിന്നെ പറഞ്ഞാ ഓ ഓ അയാള് പറഞ്ഞെഴിഞ്ഞ ഓ ഓല് മൊത്തം ഒരു പതിനേഴ് ആൾക്കാരെ ജോലിക്കും മാണ്ടി അപ്പ്ളെ യെയ്തീനെ
ഉം ഉം
ആവും ആ മൂപ്പര് ഇന്റർവ്യൂ നടത്ത്ണ സമയത്ത് അപ്പൊ പിന്നെ അയീന്ന് രണ്ടാൾക്കാരെ എടുത്ത്ന്നാ പറ്ണേ
ഉം
അപ്പൊ പിന്നെ അത് കൊറച്ചുണ്ടാവും കാലം ഏ
ഉം
ഏത് ഏത് ആഹ് ആഹ്
സംസാരിക്കാ ല്ലെ
ആഹ് അത് ശരിയാ ഉം പിന്നെ ഇതൊരു ഒരു മേൽക്കായ ഇണ്ട്ട്ടോ ഇന്ത്യോല് മൊത്തത്തില് ഈ ഹിന്ദി സംസാരിക്കണോൽക്കെ
ആരേറ്റും വേം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുല്ലോ
ആ അത് ശരിയാ എല്ലോ എല്ലാർ എല്ലാർക്കും കൊറച്ചെങ്കിലും അറിയുന്ന ഒരു ഭാഷയാണ്ല്ലോ
ആ അത് ഞ്ഞമ്മളെ അത് ഞമ്മളെ പ്രദേശ്ത്തിന് ഒരു വല്യയൊരു മൈനസ് തന്നെ ലെ
ഞ്ഞമ്മളം മലയാളികൾക്ക് അങ്ങനെ അറീല്ല
ഉം നമ്മക്കായിട്ട് തീ തീരെടച്ചില്ല
എല്ല ഇജി പ്പൊ എവുടേ ള്ളേ ഓഫീസിലാ
ഉം ഞാപ്പൊ ഓഫീസിലാ ആ ന്ത്യേ
എന്താ ആ നല്ല ഒച്ചിം വർത്താനൊക്കെ ഉണ്ടല്ലോ
അതന്നെ ഇവിടെ അവിടെ അടുക്കളീല് എന്തോ പണി നടക്ക്ണ്ട്
ഏ അയിന് അട്ക്കള ഇണ്ടാ ആഹ് ആ അത്യാവശ്യം ഇണ്ട് വെന്തോ കുത്തി പൊളിച്ച്ണേ
ആഹ് കുത്തി പൊളിച്ചന്നെ അത് ഇവടെ ഇവടെ ഈ കുട്ട്യോൾക്കുള്ള അടുക്കളേല് പണി നടക്കാ
ഹേ ആവ്ടെ കുട്ടിയോളുണ്ടോ
ഇല്ല ഒലിപ്പം ലീവിലാണ് ആറ്റിങ്ങലിലുള്ളൊരു കോളേജില്-
ആഹ് ഏഹ് അഹ് ഈ ഓഫീസിനോട് ചാരിയന്നെ?
ആ ഇതിന്റെ നേരെ മേലേന്നെ
ആഹാ അത് ഞാവിചാരിച്ച് വേറൊടെങ്കിലാണ്ന്ന്
ആഹ് ഇത് മൊത്തത്തിലൊരു ബിൽഡിങ്ങാണേ
പക്ഷെ അടിപൊളി ഇതാക്കാരലേ? കാടേയി അക്കെ ഏസിയല്ലേ?
ആഹ് ഇന്പടെ ഓഫീസിലേസിണ്ട്
ഇപ്പൊ ഏസിലിര്ക്കെക്കാരലേ? ഏഹേ? ഏസിലിരി
ഓലെ ആഹ്
മ് ഞ്ഞമ്മള്വ്ടെ പ്രകൃതിയുടെ കാറ്റ്
ആഹ് ഇങ്ങക്കതുണ്ടല്ലോ നല്ല ഗ്രാമം ഏഹ് എന്താണ് ഗ്രാമ കാഴ്ചകൾ കാണാനോ?
അഹ് ഫുൾടൈം ഗ്രാമ കാഴ്ചാകുമ്പോത്തിനെ പിന്നൊര്ക്കൊരു സുഖണ്ട്ട്ടോ ഇത്ങ്ങനെ കാണുമ്പേ ഒരു ഫുള്ള് പച്ചായോണ്ടെ
ആഹ്
ഉംഹ്
ഇക്കും പച്ചപ്പ്ഷ്ടാണ്
ആഹ് മറ്റേന്താറിയാ? എന്താണ് ഗ്രാമത്തെ ഹരിതാപ പുതച്ചുന്നൊക്കെ വേണേ പറയാ ഏഹ് അടിപൊളി അടി മ് സംഭവടിപൊളിയാണ്
മ്
പക്ഷെ ഞമ്മളൊക്കെ ഇപ്പധികനേരും ഫോണുമ്മല് ഇപ്പേതായാലും ഇപ്പ ഫോണൊക്കെ മടുത്തൊടങ്ങി.
മ്
പിന്നെ ഇബടെ ഇബൽക്ക് കുട്ട്യാൾക്ക് നല്ല ആനുകൂല്യങ്ങള്ണ്ട്ട്ടോ
എങ്ങനെ?
ഇപ്പൊ ഏഹേ സ്കൂള്ന്നെ
ആഹ്
ഇപ്പൊ പഠിച്ചാ വേണെ ഇറ്റൾക് പൈസ കിട്ട്ണ്ണ്ണ്ട് മാസ്ത്ത് ഏ മാസത്തെ കൊല്ലത്ത്ലെറ്റെ എത്രോ പൈസ കിട്ട്ണ്ട് ഇവൽക്ക് മ്
ഏഹ് ഏകദേശെത്രണ്ടാവും?
ഗവൺമെന്റ് സ്കൂള് എത്രെ ഏഹേ അഞ്ചുർപ്യേ നാലുറുപ്യാന്റെ ഇണ്ടൊന്നുണ് മ് പിന്നെ അതേപോലെ എട്ടിലൊക്കെ എത്തിയാല് സൈക്കള് ക്‌ട്ടും
മ്
മ് ഏഹ് പഠിച്ചാള്ള ആനുകൂല്യങ്ങളൊക്കെ കൊട്ക്ക്ണ്ട്
ആഹ് ഓലയ്നൻസര്ച്ച് പണിയല്ലെ?
പിന്നവ്ടെ ലഹരി നല്ലോണ്ട്ട്ടോ
നേരർഞ്ഞാ ഈ തമ്പാക്ക് തിന്നേല് സാധനങ്ങളൊക്കെ വ്യാപകമാണ് അതിനപ്പർത്തേക്ണ്ടോ?
ആഹ് അയിന്റെപ്പർത്ത്ക്ക്ണ്ട് ഞമക്ക് വാണേ അട്ത്തേല് ആഹ് ഞമ്മൾത് കഴിഞ്ഞിലേ?
ആഹ്
ഇംഹ് അതൊരു ടോപ്പിക്കന്നേണ്
ഉം എങ്ങനെ. എന്തൊക്കെ ഇങ്ങള് കാര്യായിട്ട് ചെയ്തത്
കള്ള്ണ്ട്. കഞ്ചാവ്ണ്ട്
ഏഹ് പ്രായപരിധിയൊന്നുല്ല്യ
ഏഹ്
ചെറ്യേ കുട്ട്യോള് വരെ. ഉണ്ടോ
ഏഹ് ക്. ക. ചെറ്യേട്ട്യോള്. ചെറ്യേട്ട്യോള്. അതിന്റെ ഇതാണ് തമ്പാക്കും. മ അത് ഇതെല്ലാം കേറ്റും
അട്ട. സ്റ്റാർട്ട് അയിന്റെ തൊടക്കാണ്ല്ലോ ല്ലെ
മ്മ്. സ്റ്റാർട്ടിംഗ് ആണ് ല്ലെ
അത്. പിന്നെ ഏത് വല്ല്യ ആൾക്കാരാണെങ്കിലും നമ്മള് വല്ല്യ വൃത്തിയും. ഇതൊക്കെ. പ്രതീഷ് ആൾക്കാരാണെങ്കിലും, ഇത്. രണ്ടും. വെച്ണ്ടായിരിക്കും
ആ. അഹ് അഹന്നെ
പല്ലും ചോപ്പിച്കാണ്ട്. എന്താ ഇതുവരെ സംസ്കാര റ്റ്. ചേർന്നാണ്. എന്താണു. എങ്ങനെ
ഏ ആഹ ഏതായാലും. സമയായിലേ
ആ, ഓക്കന്നാ. പിന്നെ. കാണാം ശരിന്നാ
ശെരി